ആൻ കേക്കാല്ലോ എന്നാണ്ട് വിശേഷോക്കെ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ
ഓഹ് കഴിഞ്ഞു കഴിഞ്ഞു എഹ് നമ്മള് സംസാരിക്കാൻ പോകുന്ന വിഷയം എഹ് വിദ്യാർത്ഥിയുടെ വിനോദയാത്രയും അതിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനങ്ങളും അല്ലെ ഓക്കെ ഏഹ് വിനോദയാത്രയും അതിനെ പറ്റി എഹ് ആഹ് അതിനെ പത്രി അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് കുട്ടികൾക്ക് എക്സ് എസ് ക്കേഷൻ കൊടുക്കണോ വേണ്ടായോ ഇപ്പം നമ്മുടെ ഏഹ് സ്കൂളിൽ സ്കൂളിലെ പി ടി പീരീഡുകളൊക്കെ കുറയുകയും അവർക്ക് കൂടുതല, ക്കാഡമിക് ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടുവ രുന്നത് ആഹ് പക്ഷെ ഏഹ് നമ്മള് ഏഹ് ഉം എപ്പം വിദ്യാർത്ഥികളാണെലും അല്ലെങ്കില് രക്ഷിതാക്കളാണെങ്കിലും ഏഹ് ഈ എഹ് എന്താ പറയാ ബാക്കിയുള്ള ഈ കൗൺസിലിംഗ് വേറെ ആരാണെങ്കിലും പറയും കുട്ടികൾക്ക് അക്കാഡമിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊടുത്താ മതി അക്കാഡമിക് അസിൻ ഏഹ് പുസ്തകങ്ങള് ഏഹ് അതായത് ഒരു മുറിക്കുള്ളിൽ എന്തൊക്കെ ചെയ്യാവോ അത്രയും ഉള്ള റിസോഴ്സിസ് മാ ത്രം കൊടുത്താ മതി ന്നാണ് പൊതുവെ ഈ എന്താ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു അഭിപ്രായം
പക്ഷെ അത് ങൊണ്ടൊരു വന എന്താ കുട്ടികൾക്ക് നമുക്ക് അതൊങൊണ്ടൊരു ഒരു ന്താ പറയാ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കി ഒരു സമൂഹത്തേക്ക് ഇറങ്ങി എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകണമെങ്കില് പുറത്തേക്ക് ഇറങ്ങ വിനോദ പരിപാടികളാല് പറഞ്ഞാ മാത്രവല്ലല്ലോ സ്കൂൾ ജീവിതം എന്ന് നമ്മൾ
അതെ അതാണൻ ചോയ്ച്ച അതായിരുന്നന്റെ ചോദ്യം അതിനോട് ഏഹ് താങ്കൾ യോജിക്കുന്നുണ്ടോ അതായത് അ ആഹ് വിദ്യാർത്ഥി
ട്ടികൾക്ക് പി ടി പിരീട് വേണം അത്യാവശ്യം കളി ചിരി കലാപരമായ എല്ലാ പരിപാടികളും വിനോദാബായിട്ടുള്ള ഓരോ ത്തിരി ഉം ചെലത് സ്കൂൾകളില് പാർക്കുകളൊക്കെ ഉണ്ടന്ന് വെച്ചാ കുട്ടികൾക്ക് മാൻസ് സികമായ ഉല്ലാസം കിട്ടാൻ വേണ്ടി ഫ്രീപിരീഡ് കിട്ടുമ്പോൾള്ള അവർക്ക് കളിക്കാനുള്ളത് അതൊക്കെ നമ്മള് സപ്പോർട്ട് ചെയ്യണം അല്ലാതെ പഠനം പഠനം മാത്രം ഒരു ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങിയിരുന്ന് ആ പുസ്തകം പുഴുപോലെ അല്ലെ പുസ്തകത്തി പറയുന്ന കാര്യം മാത്രം ഗഹിച്ച കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഒരിക്കലും ഉണ്ടാവൂല്ല അവരോട് ആ പുസ്തകത്തിന്റെ കാര്യം ചോദിച്ചലേപൊ ച ത്തി വര്കിം കുട്ടികൾക്ക് നന്നായിട്ട് അറിയാരിക്കാം എന്നാ പോവാറോ ത് രണ്ടുപേരോട് സംസാരിക്കുന്ന എങ്ങനെയാലും അവരുമായിട്ട് ഇടപെടാനോ അലിയൂ തന്നെ ഒരിടത്ത് പെട്ടുപോയ കുട്ടി അത് എങ്ങനെ ഓർക്കം ചെയ്ത എടുക്കും ഇതൊക്കെ സ്വയം പ്രാപ്തമാക്കി എടുക്കണ്ടല്ലോ അതൊന്ന് പുസ്തകത്തിന്ന് പഠിക്ണ കാര്യല്ലല്ലോ
ഓ, യസ്, യസ് അതോലെ ന്നെ മ്മള് എഹ് റീസന്റയിട്ട് കണ്ട വാർത്തകളിലെക്കെ ടീച്ചേഴ്സിനൊക്കെ സൂംമ്പോ ക്ലാസസൾ ഇൻട്രഡ്യൂസെയ്തതും ആഹ് ടീച്ചേഴ്സും ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ നമ്മള് മെന്റലി കുറ ചൂടെ ഹെൽത്തി ആയിരിക്കും ന്നൊക്കെള്ള വർത്തകളൊക്കെ നമ്മളീ റീസന്റായിട്ട് കണ്ടല്ലോ എല്ലാ സ്കൂളുകളിലും ട്ടീ ച്ചേയ്സ് സൂുമ്പാ ക്ലാസുകളിൽ പങ്കെടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് എഹ് വാർത്തകൾ നമ്മൾ ഒരുപാട് കണ്ട അതിനോടൊക്കെ എങ്ങനെയാണ് അ പ്പ്രോചെയ്യുന്നത് അതെ അതിനോടൊക്ക യോജിക്കുന്നുണ്ടൊ അതൊക്കെ നല്ല കാര്യം
പിന്നെ അതൊക്കെ നല്ല കാര്യവാ പിന്നെ നെഗറ്റീവ് പറയാൻ ഒത്തിരി ആൾക്കാാര് കാണും അയിന്റെ പോസിറ്റീവ് വശങ്ങള് നമ്മൾ ചിന്തിച്ചു നോകി നോക്കി ഒരു മാനസിക പിള്ളോരും ടീച്ചറും തമ്മിലുള്ള ഒരു എടപെടല് കൂടുകയും ചെയ്യും ഒരു എന്താ പർഞ അവർക്കൊരു ടീച്ചർമാരാണെലും അവർക്കൊരു ശാരീരികമായല്ലരുസ് ഒരു എന്താരു എക്സസൈസൊക്കെ ആവൂലേ അത് ചെയ്യുന്നേ കു ആഹ് കുട്ടികൾക്കും അത് തന്നെ വളരെ നല്ലകാര്യ ചെലൊര അയിനെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മളത് ആഹ് ഒന്നിരുത്തി ചിന്തിച്ച് നമുക്കറിയാം അത് നല്ലൊരു കാര്യാണ് പിള്ളേർക്ക് സ്കൂള്ന്ന് കിട്ടണൊരു അതൊരു കല ഒരു ഒരു ഡെവലപ്മെന്റ്ല്ലേ ശരീരത്ത്ല്ലേ അത് അത്യാവശ്യവുള്ള കാര്യം തന്നെയാ സ്കൂളിലാണേലും എവിടെയാണേലും.
ഓക്കേ ഇപ്പം നമ്മളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഇനി നമ്മളുടെ ആഹ് എ്യൂക്കേഷനെല്ലാംആർട്ട് ഇന്റഗ്രേറ്റഡും സ്പോർട്സ് ഇന്റഗ്രേറ്റഡും ആക്കി മാറ്റാണ് അതായത് ഇപ്പം ഇനി പുസ്തകം വെച്ചിട്ടുള്ള പഠനം പ പകുതിയും ബാക്കിയുള്ളപ്പം ഈ കേന്ദ്രിവിദ്യാലയം ങ്ങള്നവോദയ വിദ്യാലയങ്ങളൊക്കെ എടുക്കുകയാണെങ്കില് നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചകള് അവസാനത്തെ രണ്ട് പീരീഡ് ആർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തങ്കിലും ഹൗസ് വൈസ് കോമ്പറ്റീഷൻ സ്ക്ളോകാര്യങ്ങളൊക്കായിട്ട് ഇവര് കുട്ടികളെ എൻഗേജെയ്യിപ്പിക്കും. അപ്പം അതിനോടൊക്കെള്ളൊരു എങ്ങനാണ് അതിനൊക്കെ അതിനോടൊക്കെ യോജിക്കുന്നുണ്ട് അതായത് കുട്ടികള് ഏഹ് പഠനവും ഈ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളും അപ്പം അതായതൊരു കുട്ടിക്ക് വര വരയ്ക്കാൻ അറിയില്ല എങ്കിലും വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിലും അവർക്ക് ഒരേ പോലത്തെ ആഹ് ഒരു ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് ഇവരെ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് ആർട്ട് സ്പോർട്സും അതായത് ഇപ്പം ഞാൻ കണ്ട് വളർന്ന കുട്ടികളെല്ലാം പകുതി പിള്ളേരും അതായത് എസ് സ്പെഷലി പെൺകുട്ടികളൊക്കെ എട്ക്കാണെങ്കില് പകുതി പേരും ഏഹ് പിരീഡ്സിന്റെ കാരണത്താലും അല്ലെങ്കി ഫിസിക്കലി വീക്കായിട്ടിരിക്കുന്ന കുട്ടികളൊക്കെ സ്പോർട്സിനധികം ഇൻട്രസ്റ്റ് കാണിക്ക ക്കാതെ ബാക്കിലോട്ട് നികുന്നവരുമുണ്ട് അതേ അതേ പക്ഷെ ഇപ്പം ഒരുപാട് മാറ്റൊണ്ട് ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ പോലത്തുള്ള എം ഗെയിംസിലേക്കൊക്കെ പെൺകുട്ടികളാണ് ഇപ്പോ കൂടുതലും വരുന്നത്. പക്ഷെ എന്നാലും ഈ ഫിസിക്കലി അതായത് പി സി ഒ ഡി പോലെ തുള്ള അസുഖങ്ങളുള്ള കുട്ടികൾ അസുഖങ്ങളല്ല അതൊരു ഡി സോർഡറാ അങ്ങനെ അങ്ങനെ ഉള്ള കുട്ടികൾക്കൊക്കെ പീരീഡ്സിന്റെ സമയത്ത് സ്പോർട്സിലേക്ക് എൻഗേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകള് ഇവർക്ക് ആർട്ട്പരമായി ട്ടുള്ള കാര്യങ്ങൾ ചെയ്യാംഅതായത് ഇരുന്ന് നമുക്ക് നമ്മളുടെ ക്രിയേറ്റീവ് മൈൻഡെ ഉണർത്താ എന്നുള്ളരു ഓം ഒറ ഒബ്ജക്ടീവിലാണ് ഈ എൻ ഇ പി യുടെ ഈ ഒരു ഏഹ് നീക്കംഎന്ന് പറയുന്നത് അതിന് അതിനെ അതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ അത് അത്
പിന്നല്ലേ അതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ ചില പിള്ളേർക്ക് പല കഴിവ് ഉള്ളിൽ കെടപ്പുണ്ടായിരിക്കും അതൊന്ന് പൊറ ത്തികൊണ്ട് നമുക്കൊരവസരം ഇപ്പോൾ രണ്ട് പിരീട് ഈ ആർട്ടിവേണ്ടിക്ക് ചെലപ്പോ വരക്കനറിയുന്ന കുട്ടികൾ വരയ്ക്കും അല്ലെങ്കിൽ കൊറച്ച് ആഹ് ഓരോ ഒരു വ്യക്തിയേക്കെ അതുപോലെ തന്നെ വരച്ചുവെ ക് കഴിവ് കുട്ടികളുണ്ട് അല്ലെ അതുപോലെ ഓഹ് ചെലപ്പോ എന്തേലും സാധനം ഉണ്ടാക്കാനായിരിക്കാം ആഹ് കളിമൺ കൊണ്ടണ്ട് അതില്ഓരോസാധനങ്ങളക്കെ ഒണ്ടാക്കാനാ അല്ലെങ്കി അഗർബത്തിയ ഉണ്ടാക്കൻ ഇതൊക്കെ ഓരോ കുട്ടികൾക്കുള്ളള്ള കഴിവുണ്ട് അത് നമുക്ക് അയിനൊരു അവസരം കൂ സ്കൂള്കിട്ടുകയാണെങ്കിപിള്ളേ അവരെ സപ്പോർട്ടെയ്യണം എന്തിനും ല്ലേപിള്ളോരല്ലേ നമുക്ക് അവരെ പൊറകെനിന്ന് താങ്ങി കൊടുക്കണം ഇതിങ്ങനെ ചെയ്താൽ നല്ലതാവും ഒരു ചെറിയരു ഹെൽപ്പ് നമ്മള് അവർക്ക് കൊടുക്കുമ്പോ ആ കുട്ടികൾക്ക് അതിലൊരു ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടായെടുക്കും നല്ലൊരു
പക്ഷെ ഈ നമ്മള് പൊതുവെ കാണുന്നൊ ഒരു പ്രശ്നമല്ലേ രക്ഷിതാക്കളാണെങ്കിൽ ഈ അക്കാഡമിക് ഇതുപലത്തുള്ള ഇന്റഗ്രേറ്റഡ് ലേണിംഗ എല്ലാം ഫിഫറ്റി ഫിഫറ്റി ആകുമ്പോള് ആ രക്ഷിതാക്കള് ഓരോപ്പം ഏതെങ്കിലും വിഷയത്തില മാർക്ക് കുറയുമ്പം അവരെ ശിക്ഷിക്കുകയും അവരെ അ അടിക്കുകയും ടീച്ചേഴ്സ് തന്നെ മാർക്ക് കുറയുമ്പോ വഴക്ക് പറയുകയും ഇവരെ മാനസികമായിട്ട് ആഹ് എന്താ പറയാ അനാവശ്യമായിട്ടുള്ള അനാവശ്യമായ മാനസിക പ്രശ്നങ്ങൾ കുട്ടികൾ കൊടുക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നുണ്ട് അതായത് ഇപ്പൊ എല്ലാ എല്ലാത്തിനും പ്രഷർ ചെയ്യ നീ പഠിക്ക നീ പഠിക്ക നീ പഠിച്ചാ മാത്രം മതി
കൂടുതലും നടക്കണം അല്ലേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ അവർക്ക് ആഹ് ഈ ക ആഹ് ഈ ആർട്ടിനെ കുറിച്ചും അല്ലെ സ്പോർട്സിനെ അയിനെക്കാൽ ഇമ്പോർട്ടൻസ് അവർക്ക് സ് സ്റ്റഡിക്ക് മാത്ര കൊടുക്കുള്ളൂ.
ആഹ് അതിപ്പം അവരെ ബിസ്ന അതായത് അവർക്ക് കൂടുതൽ മാർക്ക് ഉണ്ടായാലേ കൂടുതൽ ഫീസ് കൊട് ഒബവിയസ്ലി ആഹ്
പക്ഷേ അതിനേക്കാലും വലുതായിരിക്കണം, ആഹ് പക്ഷേ ഇപ്പ ഗ്രേഡ് സമ്പ്രദായം വന്നോണ്ട് ആ ഒരു ഇത് ഇല്ല ഇപ്പ നമ്മുടെ മലയാളം അല് സാധാരണ ഗ ഗവൺമെന്റ് സ്കൂളൊന്നും ഇപ്പ ആ ഒരു ഏർപ്പാടില്ല. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ഇപ്പളും ആ ഒരു മാർക്കും എന്റെ ഫസ്റ്റ് റാങ്ക് വേണം സെക്കൻഡറ് റാങ്ക് വേണം ആ ക്ലാസ്സിൽ ടോ പ്പാകണം എന്നും പറഞ്ഞ് പഠിത്തത്തിന് മാത്രം എച് ഞാ എന്റെ ഒക്കെ കൊച്ചിന്റെ ക്ലാസ്സില് മാത് സിന് നാപത്തെട്ട് കിട്ടി, രണ്ട് മാർക്ക് ആ കൊച്ചിന് പോയിട്ടുള്ളൂ, പക്ഷേ ആ പേര ന്റ് വന്ന് ടീച്ചറിനോട് വന്ന് സംസാരിക്കുവ ആ കൊച്ചിന് രണ്ട് മാർക്ക്, കൊച്ചു അത്രയും നല്ല പഠിക്കണ കൊച്ചാ, ആ രണ്ട് മാർക്ക് എവടെ പോയി നിങ്ങളെ എന്നാ അപ്പ അത്രയൊള്ള പേരന്റ്സ് സും ഉണ്ട് അവർക്ക് കൊച്ചിന്റെ പഠിത്തം പഠനം പഠനം മാത്രോള്ളൂ. പക്ഷേ അതല്ല അയിന്റെ ഒണ്ട് കൊച്ചിന് പഠിത്തം വേണം ഇപ്പ എന്നും ഒന്നേ രണ്ടേ പഠിച്ചു പോയോ അല്ലെങ്കില് ലസാഘു ഉസാഘു പഠിച്ചാ മാത്രം പോരല്ലോ. അതുകൊണ്ട് നമുക്ക് അല്ല ഇനി ആ റ് എഹ് റിസൾട്ട് നമുക്ക് കിട്ടാം എന്നല്ലാത് തെ ഫാവിയിലേക്ക് പുള് പിള്ളേരെ ഇന്ന് വളർത്തി എടുക്കണങ്കില് ഇതുപോലെ സ്പോർട്സ് ആയാലും ആർട്സ് ആയണെലും വിനോദ പരിപാടികളാണെങ്കിലും പിന്നെ ഒരു ആനിവേഴ്സറികളൊക്കെ വരുമ്പ എല്ലാ കുട്ടികളും മാക്സിമം പങ്കെടുപ്പിക്കണം, ചെലര് പറയും ഓ പ്രക്ടീസ് ചെയ്യുമ്പോ അത്ര ക്ലാസ് പോവാ കൊച്ചിന് പഠിക്കാൻ സമയം കിട്ടണില്ല, അത് കൊണ്ട് കൊച്ചിനെ ഞാൻ ഒരു പരിപാടിലും പങ്കെടുപ് പ്പിക്കണില്ല എന്നെല്ലാം പറയുന്ന പേരെന്റ്സിനെ എനിക്കറിയാം, അപ്പം അതൊന്നും ഒരു നല്ല കാര്യല്ലല്ലോ ഒരിക്കലും അങ്ങനെയല്ല കുട്ടികള്ന്ന് പറയുമ്പോ കുട്ടികൾക്ക് ചെറിയ ഫ്രീഡം ഇപ്പളാണങ്കിലോ സ്കൂളിലൊക്കെ ക്യാമറയാ ചുറ്റ് റ്റും ക്യാമറയാ, അതൊക്കെ ഒട്ടും അനുമതിയായ കാര്യവാണോ പിള്ളേര് ഫ്രീ ആയിട്ട് നടക്കണം.
അതെ അതെ.
മ് അതുകൊണ്ട് അതിനോടൊന്നും നമുക്കൊരു ഒരു പോസിറ്റീവായി ഒരിക്കലും ഒരു റെസ്പോണ്ട്സ് ചെയ്യാൻ പറ്റത്തില്ല.
മ് മ് എസ്പെഷ്യലി പ്രൈവറ്റ് സ്കൂളുകളിലാണത് കൂടുതലും കാണ് കാണുന്നത് ഈ സി സി ടി വി കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷണൽ ഫ്രീഡം അതായത് വിദ്യാർത്ഥി സ്വാതന്ത്ര്യം ഇല്ല
സ്വാതന്ത്ര്യല്ല പിള്ളേർക്ക് ആ പുസ്ത അവരുടെ പുസ്തകം തന്നെ കണ്ടിട്ടില്ലേ എന്താ ക്ക് പിള്ളാർക്ക് ചൊമന്ന് കൊണ്ടു പോകാൻ പാടില്ലാത്ത അത്തരം പുസ്തകങ്ങളാണ് ആ പിള്ളേർക്ക് കിട്ടണേ.
മ് മ്
അതും പ അത് പഠിച്ച് ഒരു റിസൽ റിസൾട്ടും വേണം വേണ്ടാന്നല്ല പറയണേ. അതിന്റെ കൂ ടെ നമുക്ക് ആ പിള്ളാരെ അത്ര ഒരു സ് ആ സ്ഡ്രസ്സ് കൊടുക്കാതെ അവർക്ക് ഇച്ചരി ഒരു മാനസികമായി ഒരു ഉല്ലാസം കിട് ട്ടാൻ വേണ്ടി എടക്ക് വിനോദയാത്ര നടത്തുക അപ്പ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ആ ഒരു പേടി പിള്ളാരുടെ മനസ്സിന്ന് പാറി മാറിയിട്ട് അവര് കൂട്ടായിട്ടിരിക്കും. അപ്പം ടീച്ചർനോട് നമുക്കൊരു പ്രശ്നം വന്നാ എന്ത് തൊറന്ന് പറയാൻ ഒരു ഫ്രണ്ട് ആയിരിക്കണം ടീച്ചറ്.
അതെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ള് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം, ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധമാ
ആഹ് നല്ലൊരു ബന്ധം ആയിരിക്കണം, അല്ലാതെ പേടിച്ച് നമ്മൾ ഇരിക്കല്ല ചെയ്യേണ്ടേ.
അതെ കുട്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആഹ് അത് ടീച്ചറിനോട് പറയാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്പേസവിടെ ക്രിയേ
ആഹ് ഓപ്പൺ സ്പേസ് അവിടെ കിട്ടണം, അപ്പ അതിന് ഇങ്ങനത്തൊക്കെ ഓരോ പരിപാടികൾ അല്ലേ ആർട്സ്, സ്പോർട്സ് അല്ലെങ്കില് ആം എന്നാ പി ടി പിരീഡ് ഉണ്ടല്ലോ ക്ലാസ്സിലൊക്കെ അപ്പളൊക്കെ നമ്മൾ കൂളിൽ ടീച്ചർമാരും പിള്ളാരുടെ കൂടെ കളിക്കാൻ കൂടുകയും ഇപ്പം ഫുട്ബോൾ ആണെങ്കിലും വോളിബോൾ ടീച്ചർമാരോടെ കൂടി പിള്ളേരെ സപ്പോർട്ട് ചെയ്ത് കളിച്ചു കൊടുക്കുമ്പോ പിള്ളേർക്ക് ആ പേടി മാറും, അധ്യാപകനോടൊള്ളെ. അവര് തമ്മിലരു കൂട്ട ആ അതാണ് അതാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്
ഉം ഓക്കെ അപ്പം ഒരു ദിവസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് എട്ട് മണിക്കൂർത്തുള്ള് ഒരു പിരീഡ് ആണല്ലോ പോകുന്നത് എട്ട് മണിക്കൂർ അല്ലേ ഒരു ദിവസം ആ കുട്ടികൾക്ക് പോകുന്നത് അത് ശരില്ലേ അപ്പ എട്ട് മണിക്കൂർത്തേക്കും പല പുസ്തകങ്ങളും പല ബുക്കുകളും ആയിരിക്കും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ അവര് പുസ്തകങ്ങളെ ഉപേക്ഷിച്ച് ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഫോർ എക്സാമ്പിൾ ടാബ്ലറ്റുകൾ ഉപയോഗിച്ചാണ് അവ പുറത്തെ രാജ്യത്തുള്ള കുട്ട
ആഹ് അവക്ക് ശരി പുസ്തകത്തിന് വെയിറ്റില്ല പുസ്തകം എന്നാന്ന് അറിയല്ല ആ അങ്ങനെയുണ്ട് ഉം പക്ഷെ അതിനോട് എന്താ പറയാ പുസ് മത്തം പഠിച്ച പോസിറ്റീവ് കാണും കേട്ടോ എനിക്ക് പുസ്തകം വായിച്ച് പഠിച്ച പിള്ളേർക്ക് എന്താ വായിക്കുമ്പോ കിട്ടുന്ന ആ ഒരു അറിവും നമ്മള് ടാബില് ഞക്കുമ്പോൾ കറക്റ്റ് ആ വിവരങ്ങൾ വരുന്നത് വ്യത്യാസം ഉണ്ട് പുസ്തകത്തിൽ നോക്കി നമ്മള് തന്നെ എന്റെ ആൻസർ കണ്ടെത്തി അത് വായിച്ച് മനസ്സിലാക്കും അക്ഷരങ്ങളും മനസ്സിലാകും കുട്ടികൾക്ക് വായിക്ക ഫ്ലുവൻസി കൂടും ഇതെല്ലാം ഉണ്ട് അതിനകത്ത് അപ്പൊ ടാപ്പ് നോക്കി അല്ലെങ്കിൽ ഇ എ യു മുഖം വരുവാ ഇനി കുറച്ച് വർഷം കഴിയുമ്പം കുറച് നാൾ കഴിയുമ്പോ എങ്ങനെയ ആയി തീരും പുസ്തകങ്ങള് കാണല്ലായിരിക്കും എല്ലാരും ഓരോ ടാപും കൈ പിടിച്ചുക കൊണ്ടായിരിക്കും സ്കൂളിലേക്ക് പോണേ ആ കാലം വരുായിരിക്കും പക്ഷെ അതിനൊക്കെ നല്ലത് പുസ്തകം തന്നെയല്ലേ നമുക്ക് പുസ്തകം വായിക്കാനും അതിന്റെ പടങ്ങളും പിക്ചറും എല്ലാം നോക്കി അതിനെ വിശദീകരിച്ച് പിള്ളേർക്ക് തന്നെ സ്വയം കണ്ടെത്തുവല്ലേ ആൻസർൊക്കെ അതിനൊക്കെ പറ്റണെങ്കിൽ അവരുടെ ഡെവല്മെന്റ് ഉണ്ട് അങ്ങനെങ്കിലൊക്കെ കറക്റ്റ് അത് വായിച്ചാലൊക്കെ അത് കിട്ടുവല്ലോ അതെ ് കറക്ട് ഇടത്ത്ന്ന് െക്കുമ്പോേും ഫുൾ വിവരം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കണ്ടെത്തണ്ട സ്വയം ക കണ്ടെത്തണ്ടല്ലോ
അതെ അതെ ഓക്കെ താങ്ക് യു
ഓക്കെ താങ്ക് യൂ